ഹലോ ആ ആ എന്താ ആ ഞാന് ആ ഇവിടെ അടുത്ത
ആ
ചേച്ചിയ അറിയത്തില്ലെ എന്നെ മനസ്സിലായില്ലയോ
ആ മനസിലായി മനസിലായി ഓ പ്രത്യേകിച്ചൊന്നു ഇല്ല പ്രത്യേകിച്ചൊന്നു ഇല്ല ഇങ്ങനെ അങ്ങ് പോവുന്നു
ആ ജോലിക്ക് പോണ്ടെ
ആഹ് ഞാന് ഇപ്പൊ ഒരു കമ്പനി പ്ലേസ്ഡ് ആയി അപ്പം അങ്ങോട്ടേക്ക് പോവുന്നുണ്ട് പോവുന്നുണ്ട്
ആ ശരി
ഉം ഉം
എന്തോ കേട്ടില്ല ആഹ് ഇപ്പൊ അത് ആ ഇപ്പൊ സൗജന്യം ഒക്കെയുണ്ട് പിന്നെ കൊഴപ്പുല്ലല്ലോ
ആ കാരണം കാര്യമായി കാരണം ഇപ്പം ഹോസ്പിറ്റലിലും ഒക്കെ പോയിട്ട് വന്നപ്പോ ഒരു കാര്യമായി കാരണം ഒരു നീണ്ട യാത്രയാ അപ്പൊ അതിന് കുറച്ച് പൈസക്ക്‌ സേവ് ചെയ്യാൻ പറ്റി ഹലോ ഹലോ